ആഹ് പറയൂ എന്തൊക്കെണ്ട് വിശേഷം
എന്താ സു സുഖായിട്ട് പോണു
സുഖം ഇവിടെ സുഖായിട്ട് പോവുന്നു ചായക്കായോ എങ്ങനെ ചോറ് കഴിച്ചിട്ടുള്ള അല്ലെങ്കി
ആഹ് ചോറിപ്പ കഴിച്ച എണീട്ടിട്ടള്ളൂ ഇന്നിപ്പോ ടൈമ്മ് കുറേയി
ആണോ പിന്നയിപ്പ ചായൊക്കെ എപ്പളാകുടി
ഇല്ല ചായ കുടിക്കാറൊക്കെണ്ടേ ചായ കുടിക്കണ്ടെ ഞങ്ങ വൈ അകത്
ആഹ് ഹ തന്നെ മാഹിരി ബാംഗൂ ആ ടൈമിൽന്നെ വിടേം ചായേന്റെ ടൈമ്
അഹ് അഹ് എസർബാങ്ക് കൊടുത്ത് കഴിഞ്ഞ അതെ അതെഎസർബാങ്ക് കൊടുത്ത് നിസ്ക്കാരം കഴിഞ്ഞാൽ ചായവേണം പക്ഷെ ഇവി അങ്ങനെ
ഉം അവിടങ്ങനെ ആ ആ അതണ്ട് നേരെ വൈകി പ്രത്യേകിച്ച് ഇന്നപ്പോ ഞായറ ചിലപ്പോ എല്ലാരും വീട്ടിലുണ്ടാകുമ്പോ പൊതുവേ നേരെ വൈകും ഉം ഉം ഇപ്പൊ മക്കൾക്കും ഇപ്പം സ്കൂള് ഇല്ലാത്തതും ഒക്കെ ല്ലേ.. പിന്ന അവരെ വൈത്തലെ നടക്കാനും വേ ണല്ലോ... ഒരു പണിയാണല്ലോ
ആഹ് ശരിയാ. മറ്റത് അവര് സ്കൂക്ക് പോയ ടൈമിലാണ്ട്
നോക്കിയാ ആ പിന്നെ അവരെ നോക്കിയാ മതി. പിന്നെ അന്നേരം നോക്കിയാ മതി. ഏ വെ പിന്നെല്ലാം ഭക്ഷണം എന്താ ണ്ടാക്കിയെ?
ഭക്ഷണം ഇന്ന് പ്പം മീൻ വേട്ച്ചിര്
ആ മീൻ വേടിച്ചിരുന്നു ലേ.. ആ ആ
രുന്നു.
ആ എന്താണ്? ഇവിടെ എന്താണ് വച്ചാല് ഇവിടെന്ന് കോയി ആണേ.. കോയി കറിം വെച്ച് ണ്. കാബേജ് ഉപ്പേരിം വെച്ച് ണ്. പിന്നെ അതേപോൽ തന്നെ എന്താണ് ബപ്പടം പൊരിച്ച്ണ്. അങ്ങൻ ത്തതൊക്കായ്ട്ട് ഇങ്ങനെന്ന്. പണി കറി ഇണ്ടോ വീട്ട്ല് അപ്പൊ അവർക്കായിട്ട് ഭക്ഷണം വേണം പണി എന്താണ് ഒര് നെലന്റെ വീടായിരുന്നു അപ്പൊ ആ വീട്ടില് ചോർച്ച വെരാ ഉള്ള് ഉള്ളോട്ട്ക്ക് ഇങ്ങനെ അപ്പ ചോർ ആ ചോർച്ച വന്ന്ട്ട് മേലേക്ക്‌ട്ത്ത് അപ്പം മേലേക്ക് ഇട്ത്തപ്പം അവിടെ ഏ മേലെക്ക് ഒരു ഇട്ത്തതാണ് ഇട് ത്ത് വെച്ചിട്ടുള്ളോനി പെയ്ന്റ് അടിക്കണോ അടി ഇടല് കഴിഞ്ഞ് പിന്നെ മ്മ് ന്താണ് വയറിങ് കഴിഞ്ഞിട്ടില്ലായ്രുന്നു നമ്മള് ഇങ്ങനെ മേലേക്ക് ഇവിട്ന്ന് തായത്ത്ന്ന് വയറ് വലിക്കലായിരുന്നു മേലേക്ക് അതേപോലെ തന്നെ ഫെനും ഉണ്ട് ടേബിൾ ഫെന് പോലെ ജനവാതിൽ മേൽ കുത്തേ ആ ജനവാ ത്ൽമേല് ടേബിള് ഫേന് കാല് ഊരിട്ട് എന്ത്യ്യാ ഞങ്ങള് കെട്ടിട്ട് എച്ചക്കെയ്നി ഫേന് ഇങ്ങട്ട് പോർത്തു കൂടെ വയറ് ഉള്ള്ക്ക് കോട്ത്തെകെനി ഞ അങ്ങനെ അങ്ങനെ വയറ് വൽച്ചക്കെനി അപ്പ കര്ന്റ്‌ ഇല്ലായ്രുന്നു അതേപോലെ തന്നെ പർഗോന ഇണ്ട് അയ്ന് ഗ്ലാസ്സ് ഇട്ട് അപ്പൊ പ്പൊ വയറിങ്ങിന്റെ പണി നടന്നോണ്ട് നിക്കാണ്
ആ പണിക്കാരുണ്ടായിട്ട് തന്നെ ടൈം പെട്ടെന്ന് പോകും
ഓ അതാണ് ഒരു പണിയും കഴിയൂല പിന്നെ ഭക്ഷണം ചായ രാവി - പിന്നെ ഇവിടെ അടുത്തുള്ളോലാണ് പണിക്കാർ എന്നാ നമ്മള് ഭക്ഷണം കൊടുക്കണല്ലോ നമ്മളെ വീട്ടില് നിക്കുമ്പോ ഞമ്മള് ആ അതാണ് നമ്മൾ ഭക്ഷണം കൊടുക്കണ അതൊരു മരിയദാ ആണ് അതാണ് പിന്നെ പിന്നെ അവിടൊക്കെ- വീടൊക്കെല്ലാ പണിയൊക്കെ കഴിഞ്ഞോ ണ്ടാവുലെ ആ ആ അതോണ്ട് പിന്നെ പ്രശ്നല്ല ഒരു വിധം എല്ലാ- പണി കഴിഞ്ഞ വീട്ടിലോട്ട് എല്ലാ പണിയും- കഴിഞ്ഞിട്ട് കയറുന്നത്ത് ഇതാണ് നല്ലത് അല്ലെങ്കി അത് പിന്നെ ഇടുക്കൂല്ല ഭയ അതൊല്ല അകം ഒന്നായിട്ടു ഇപ്പൊ മാർബി- മാർബളാണെങ്കിലും എന്താണെങ്കിലും അങ്ങട്ടും വരിം കുറിം വീണ് ഇപ്പൊ മെമോളിലൊക്കെ രണ്ടാം നില ക്കെ എടുക്കണോല എന്ത്‌ ആണെങ്കിലും ഞങ്ങക്ക് ഉ ബുദ്ധിമുട്ട്.... ഞങ്ങൾക്ക്ന്ന് പറയണെങ്കല് ഞങ്ങൾക്ക് മൂന്ന് റൂം ആയിരുന്നു അടിലുള്ളത് ആ അടിയിലുള്ള റൂ.. ഒരു റൂമ പോലട്ട ഞങ്ങൾക്ക് കോണില്ലായിരുന്നു മേലേക്ക് കേറാന് വേണ്ടിട്ട് ഇപ്പം ഒരു റൂമ് തട്ടേണ്ടി വന്നേ അതിന്റെ ആ റൂമിൽക്ക് റൂമു- ആ റൂമാണ് കോണിക്കൂടാക്കിയത് കോണിയാക്കിയത് ഇപ്പ അവിടന്നാണ് ഇപ്പൊ താഴെ രണ്ട് റൂ മു ആക്കി കിട്ടും മോളില് രണ്ട് രണ്ടു റൂമായിട്ടും അങ്ങനെ എടുത്ക്ക അങ്ങനെ എടുത്.... ആണ്
പക്ഷെ ബുദ്ധിമുട്ട്ന്താന്നന്ന് അങ്ങനെ ആയാലേ നമ്മളിപ്പോ എല്ലാ പണിയ കഴിഞ്ഞു വീട്ടിക്ക്കയറുന്നതും ഫുള്ളായിട്ട് കയിയാഞ്ഞാലും പിന്നെ അടുക്കലൊക്കെ കണക്കാണ് പിന്നെ കൊറ സാധനം അങ്ങട്ട്
ഇങ്ങിട്ട് വെക്കേണ്ടി വും മാറ്റേണ്ടി വരും അപ്പൊ ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കേറുമ്പോ അയിനൊരു പ്ര... പ്രത്യേകഒരു ഇതാണ് പ്രാങ്ക് അതാണ് ഉ- ഉ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അവിടെ കുട്ടികളൊക്കെ ഇവിടെ കാലാവസ്ഥ ഇതാ രാവിലെ പെട്ടന്ന് രാവിലതൊകണ് എന്താണ് വെയിലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച് ഇന്ന് ഫുള്ളു വെയി ആണെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്ക- ഭങ്കരയായിട്ട് ഇരുട്ട് മൂടല് റൂമൊക്കെ ഇരുട്ട് കൂടി ഇരുട്ട് കൂടി അപ്പ ഞാൻ വിചാരിച് ഇപ്പ പെയ്ന്ന് ആ ഇപ്പൊ പെയ്യന്ന് വിചാരിച്ച് പിന്ന ശം- നല്ല വെയില്- അതാ ഇപ്പളൊന്നല്ല വെയിയില് പെയത തോന്നല് ഇന്ന മഴ ഉണ്ടാവന്നുള്ള സാധ്യത കുറവാ ഇനിയിപ്പോ കാലാവസ്ഥ എങ്ങനെ മാറി മ് മറിഞ്ഞും -
ഒന്നും പറയാൻ പറ്റൂല പക്ഷെ ഇക്കുറി ഒന്നും മഴ കിട്ടിയിട്ടില്ല ല്ലോ വല്യ രീതിൽ മഴ കിട്ടില്ലല്ലോ നമുക്ക്
പെയ്തിട്ടില്ലല്ലോ എമ്മ ചൂടായിരുന്നു
ആ അത് വേനൽക്ക് ഇനിയിപ്പോ ഇങ്ങനെ പോയാല് അടുത്ത വർഷത്തി അതേ പോലൊയിരിക്കും
ആഹ മോളിലൊക്കെന്ന് പറഞ്ഞാല് ആ വെള്ളത്തിന് ബുദ്ധി മോളിലൊക്കെ പറഞ്ഞ കിടക്കാൻ കയിയു ലേനി അ്മാ ഞങ്ങൾ എന്ത് ചെയ്യൽച്ചാല് ഏറ്റവും മോളിൽ ച ചകിരി ഇല്ലേ ചച്ചകരി ചേരി ഓലൊക്കെല്ലേ പ ചോലൊക്കെ കൊണ്ട് ഇട്ടിട്ട് വെള്ളം നനച്ച് വെള്ളം നനച്ച് വൈകുന്നേര ആയാൽ വെള്ളം നനച്ച ഇടല അപ്പേ ആഹ അങ്ങന എസി ഇല്ലഅപ്പ അതാണ് ഏ സി അപ്പൊ എല്ലായിടത്തും ഇല്ല എ സിയ ഒന്നും അപ്പൊ പിന്നെ അങ്ങനെ റൂമില് വെള്ളം നനച്ചിട്ടാണ് അല്ലാതെ കയ്യൂല ഭയങ്കരായിരുന്നു പക്ഷെ തണു അപ്പ അതിനന് അതിനനസരി കാണും പ്പുണ്ട്ട്ടോ താഴത്തെ പക്ഷെ താഴത്ത് നല്ല സുഖം ഉണ്ടാവും കിടക്കാന് ആ പതച്ചക്കെടക്കണേ അന്നൊക്കെണ്ട അയ്യോ എങ്ങനെയന്ന അറിയില്ല കാരണം അത്രയും ചൂട കുരു ഒക്കെ പൊന്തി ട്ടുണ്ടല്ലോ ഉ ചൂട അമാരി നമ്മളെ കർശനം എന്യല്ലോപുറത്തൊക്കെ പോണോലെന്നെ ഒരു ഇതേനല്ലോ ജാഗ്രത പാലിക്കണംന്നല്ലേ മഴ ആയാലും വെയിലായാലും ഒക്കെ കണക്ക തന്നെയാണ് മഴ മഴ കൂടിയാല് പ്രശ്നമാണ് അതേപോലെ വെയില യിലായാൽ കൂ അല്ല പ്രശ്നമാണ് ആൾക്ക് പുറ രണ്ടായാലും ആൾക്ക് പുറത്തിറങ്ങാൻ കഴിയൂല അതാണ് എല്ലാത്തിന്റെ ഒരു പാകത്തിനനുസരിച്ച് അങ്ങനെയാണല്ലോ ഉം
പിന്നെ കുട്ടികളൊക്കെല്ലേ അങ്ങനെ
എല്ലാവരുംണ്ട് കളിക്കാന് ഒരാൾ കളിക്കാൻ പോയിണ് അയൽവാസിൻ്റെയർക്ക് അതേപോലെ തന്നെ ഒലക്ക് പിന്നെ ഒരു ഞായറാഴ്ചയല്ലേ അപ്പൊ കിട്ടണതല്ലേ ഉണ്ടാവുക അപ്പൊ പിന്നെ അങ്ങനെ കളിക്കാൻ പോയത് അതാണ് അവിടെ എങ്ങനെയാണ് കളിക്കാൻ പോയിന്നോ അല്ലെങ്കിൽ ആ ഉറങ്ങേണ്ട
ഇല്ല ഉറങ്ങി നിനക്കിപ്പോ ഒരാള് ഒന്നിലാണ് അവൻ ണ്ട്ന്ന് ഇനീപ്പോ പ്പവന്നിട്ടുണ്ട് അവര്
ആണോ കളിക്കിണ്ട് നാത്തൂന് അല്ലെ ആഹാ ഇന്ന് നാത്തൂവിന്റെ നി നാത്തൂവിന്റെ മക്കളാവൂല്ലേ
ആ മക്കൾ വന്നു ഇല്ല അവര് വന്നതായിട്ട ഇന്നിപ്പോ ഇന്നിവിടെ അവധിയായിരുന്നു
ആ ആ ആ അവർക്ക് റേഞ്ച് ആവുല ഇവിടെൊക്കെ മദ്രാസുണ്ട് അവിടെങ്ങനെ മദ്രാസ ഇപ്പോളാണ് രാവിലാണോ സുബയ്ക്കാണോ
സുബയ്ക്ക് ഏഴ് മണിക്കാ തുടങ്ങാ
ഏഴുമണിക്ക് തുടങ്ങിട്ട് എത്ര ആ അതിപ്പോ ഞാനായല്ല നമ്മളായ തന്നെ നീച്ചാൻ രാവിലെ ഭയങ്കര ഞൻ ആ ഞാനൊക്കെ രാവിലെ എണീക്കണെ ഞാൻ ഒരു മണിക്കൂർ മുന്നേ അലാറം വെക്കേണ്ടി വരും ഇങ്ങോട്ട് അലാറം ഒന്ന അടിച്ചാല് പിന്നെ എന്ത ചെയ്യും പിന്നെ അഞ്ചിനിറ്റ് കഴിഞ്ഞിട്ട് ആ അഞ്ച മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ അത് ഇത് ആ ലാസ്റ്റ് അലാറാണ് ശരിക്കും പറയുകണെങ്കച്ച നമ്മളെ ഉറക്കാണ് നമ്മള അത് നഷ്ടപ്പെടു ണതാ അലാറം ബെല്ലടിച്ചണ്ട്
അതെ അതെ സെ അല്ല വെക്കാഞ്ഞാലും പേടിയാണ് അതവാ അറിഞ്ഞില്ല
അറിഞ്ഞിട്ടില്ലെങ്കില് പ്രശ്ന കെതിയെടാണ് എന്നിട്ട് മ്മ് അപ്പൊ രാവിലെയാണ് അപ്പൊ രാവിലെ എങ്ങനെ ചായ എങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കു അല്ലെങ്കില് കാൽചായ ചായയും ബിസ്
അ അങ്ങനെയക്കന്ന രാവിലെ ആ അതെ രാവിലെ ചായ കൊടുക്കും ചിലപ്പം ബിസ്ക്കറ്റോ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് കൂട്ടും ചിലപ്പോ തിന്നൂല ചായ മാത്രം കൊടുക്കും അല്ലാതെ അപ്പ കാര്യ ങ്ങളൊന്നും ആ ആ ടൈമിൽ കുടിക്കൂല പിന്നെ വന്നപാട് സ്കൂൾ പോകാനായില്ല
ആ അങ്ങനെ
ഒമ്പത് മണിആവുമ്പോത്തിന് വെരും പിന്നെ പത്തരക് സ്കൂൾ തൊടങ്ങും അപ്പയെക്കും പിന്നെ ചായിം കടിം കുട് കുളിയൊക്കെ കഴിഞ്ഞണ്ട് പോവും ഇങ്ങനെ പോവും പിന്നെപ്പോ ഒരാളുണ്ട് ഒരാൾ ഏഴു മാസാണ്
ആഹ് ചെറിയ കുട്ട്യള് ആ ചെറിയ കു കുട്ട്യാള് ണ്ടായാൽ തന്നെ പണിയൊക്കെ ഭയങ്ക ഭര നീ--ക്ക് പോവൂല ഹ ഹ അവരേ ഒർ ക്കിയിട്ടും വേ ണ്ടാ ന്തേ എത്ര ഏഴ് മാസൊ അങ്ങട്ട് കുട്ടിക്ക് എന്താ ഭക്ഷണം എന്താ കൊടുക്കല് എങ്ങനെ അമൃതപ്പോ
കൊടുക്കും അമൃതപ്പൊടിയും കൊടുക്കും എല്ലും ഓരോ ടൈമില് പിന്നെ രാഗി കുറുക്കൊ ടുക്കും അതെ പിന്നെ നമ്മള് പച്ചക്കായ ഉണ്ടല്ലോ അത് പൊടയാക്യാ ണ്ട് ആ പച്ചക്കായാ കായ പൊടില്ലെ നമ്മളന അന്റെ പ അത് പൊടിയാക്കിട്ട് വെ ഞാൻ ഉണക്കി പൊടിക്കും അതും ഞവര അരിം കൂട്യാണ്ട് പൊടിച്ചു പോ പിന്നെ നമ്മള് ഏ ഈ ധാന്യ കൂട്ടുണ്ടല്ലോ ഐലിട് മിക്സ് ആ
അങ്ങനെ അപ്പളും അങ്ങനെ എന്തെിലും
ആ അങ്ങനെയൊക്കെ ആ ക്യാാരറ്റ് കൊടുക്കാറുണ്ട് ആ അ ഒക്കെ കണക്കാണ് എന്നാല നമ്മള് കൊടു ണ്ട് കഴച്ച് കിട്ടണമെങ്കില് എല്ല പാത്രവും കൈലു ഒ ഒക്ക ണ്ടാവും കയ്യില്
ആണോ ആഹ ഐൻ ഇവർക്കൊന്ന് ഇവർക്കൊന്ന് അതിനന് ഒരു സാധനം കിട്ട ട്ട്യാൽ പിന്നെ അത് കണ്ട് കണ്ട കഴിഞ്ഞാൽ പിന്നെ അവർക്ക്ത് കാണുമ്പോ പിന്നെ അത് പിന്നെ വല്ല അത്ണ്ടാവൂല പിന്നെ അടുത്ത കളിക്കാൻ സാധ ഐ നമ്മള് തോന്നെ കൾ സമമാനം വാങ്ങയി് ക്കണ്ടിര-
ആഹ അ വേണ്ടി വരും പിന്നെ അതെല്ലാം ഒന്ന് വാങ്ങി ങ്ങിയാലും അത് പിന്നെ വെല്യ ൻ അഹ് ടുത്ത് അവന് കളിച്ചത് പൊട്ടിച്ചു പിന്നെ വേറെ വാങ്ങേണ്ടിരു ന്ന അവസ്ഥ അവന് ഓന് ന് അവന് കിട്ടണേ സാധനങ്ങള് അപ്പൊ ഒന്ന അവ്പ്പോ ണ്ടായി വളർന്നതല്ലേവ ഭാഗവോനെനെ ഉള്ളൂ അതുകൊണ്ടിപ്പോ ഒരു വയസ്സ ആയി ആ ഓന്റെ ണ്ട് ഓന്റെ തന്നെയാണ് ഓന് റഞ്ഞത് ഇട്ത്തെ വ അടിയ ഇപ്പ കിടക്കുക അട പൊട്ടിക്കുക ത
ആഹ് ആ പരിപ്പെടുക്കുക വേഗം പെട്ടെന്ന് അങ്ങനെ പരിപ്പ് എടുക്കണമെന്ന് തോന്നെ കിട്ടയും ചെയ്യും ഇതെടുത്തക്കണല കളിക്കാൻ കൊറെേ സാധനങ്ങളല്ല ഇല്ലൊന്നും പറഞ്ഞട്ടണ്ട് വാങ്ങി കൊടുക്കൂല്ല അ പരപ്പെടുത്ത കഴിഞ്ഞാല് വേഗം എന്ത് ചെയെയ്യാ അടുത്ത
ചെറിയ കാർ ആണെങ്കി കിട്ടണം കിട്ടാതെ പോരൂല
കിട്ടു വാശിയാവലേ വാശി പിടിച്ചതൊണ്ട് ആളെടന്ന് നമ്മളെക്കാണ്ട് വഷളാക്കല ഏ
ആദ്യമൊക്കെ ഒന്നും കൂടി ചെറുതായി എന്നൊക്കെ ഭയങ്കര
ഉ ഇപ്പ നമ്മള് വലിപ്പം വെച്ച് ഒും തോറും കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിച്ച് വെക്കല്ലേ ചെയ്യ അ പിന്നെക്കെ നമ്മള ആ ഒരു പ്രായത്തി ത്തിൽ എന്നാലും
ആ ഒരു കാര് എന്നാലും വേണ്ടക്കെ കഴിഞ്ഞു പോറണ്ടേ ആഹ എന്നാ ശരി എന്നാ ആ എന്നാ ശരി